ഹലോ കേൾക്കാമോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
എന്തൊക്കെ വർത്താനോ
നല്ല വിശേഷം
മഴ ഇണ്ടാ അവിടെ
മഴല്ല അ
ഇല്ലേ ഇവിടെ നന്നായിട്ട് മഴ പെയ്യണ്ട് രാവിലെ തൊട്ടേക്ക് ഇന്ന് മഴയണെ
ആ സൗണ്ട് കേൾക്കുന്നുണ്ട് ചെറുതായിട്ട്
എ എവിടെ സ്ഥലം എവിടെ
ഞങ്ങളിവിടെ തമിഴ്നാടാ
ആ അത് ശരി ശരി തമിഴ്നാട് എങ്ങനെ മലയാളി വന്നേ
ഈ എല്ലാരും കുതിക്കുന്ന പ്രശ്നാണ് നാട്ടത്തെ ആൾക്കാര് വിളിക്കുമ്പോ
ഹ അതെ നോർമലി പക്ക ആയക്കത്തക്കാര് സംസാരിക്കണമായിരിക്ക
ഇവിടെ മലയാളികള് മലയാളികളും മലയാളം തന്നെ സംസാരിക്കുന്ന
അതെ അങ്ങ് നാട അല്ല പിന്നെ കെട്ടിച്ച വീടാണോ
രണ്ടും ഇവിടെത്തന്നെ
അതെ
ഉം ഇവിടെ എങ്ങോട്ട് വന്ന് കിട്ടുണ്ടോ വയനാട്
വയനാട് ഒരിക്കൽ വന്നിട്ടുണ്ട് പിന്നെ നി അവിടെ ദ ദുരന്തങ്ങളൊക്കെ ഉണ്ടായില്ലേ
ആഹ് ആഹ് ആഹ് അങ്ങോട്ട്ല്ലേ
ആ മുണ്ടക്ക ചൂരൽ മര ആ ആ അതെ അതെ ആ അവിടെ അതീ ഹ അങ്ങനെ തടീ കൂടെ കെട്ട ആഹ അത് ശരിയ ശരി ശ എന്റെ ഒരു എന്റെറെ ഒരു ഫ്രണ്ടിന്റെ വീട് അവിടെ വയനാട് എന്താ വേറരു പേര് പറയില്ലേ പത്ത് ഏ ഏ അവിടെ ഉള്ളക്കായിട്ടൊരു എന്താ പാലസോ എന്ത ഒരു പറയലേ സുൽത്താൻ പാലസോ
സുൽത്താൻ ബത്തേരി
ആ ഓക്കെ ഓക്കെ അവടെയാണ് അവളെ ഏർ നാട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്
ആഹ അത് ഞങ്ങളെ ഒരു പത്ത് ഇരുപത്തി പത്ത കിലോമീറ്റർ ഉണ്ട്
അതെയോ ആ ഇതെങ്ങനെ റോഡ് സൈഡാ
ആഹ റോഡ് സൈഡ റോട്ട് സൈഡ ഉം വീട്ടില് ഉമ്മ അപ്പ ഹസ്ബൻഡ് പിന്നെ രണ്ട് മക്കളും
മഷരി അവരൊക്കെ സ്കൂളില് ഇവിടെ ഞങ്ങള് പിന്നെ ഒറ്റക്കാണ് ഒറ്റക്ക് പറഞ്ഞാ തറവാട്ടന്ന് വേറെ വീട് വെച്ച്ു മാറി
ആഹ ആഹ
ന ഞങ്ങളെ നാട് നെട്ടറ കടവ് ന്ന് പറയും
ആഹ അറിയില്ല നിങ്ങെ എത്ര മക്കളള്ള ആഹ പാലക്കാട് പാത്തല്ലേ ആഹ മോന
രണ്ടു പേര് മൂത്താളും മോനെ പിന്നീട് പെണ്ണ ആ ഓക്കെ അങ്ങനെ
അത് ശരി എത്ഏ വെലു വുഎ എത്ര വയസൊക്കെ ആയി
അവന് ഇപ്പൊ പ്ലസ് വൺ പഠിക്കണ്
അ ആ ഒന്നും കൂടെ ഇവന് ആറാം ക്ലാസ്സില
ആ ചെറുതാലെ
ആ അതെ അവനാറിലും ചെറുത് മൂന്നിലും
ആ
അങ്ങനെ മ് ഹസ്ബെൻറിനെന്താ വർക്ക് ആ അത് ശെരി ഓക്കെ ഒക്കെ നാട്ട് തന്നെ എന്താ പരിപാടി
ഏ ഇതേപോലെ കൂലിപ്പണി എല്ലാ ജോലിക്കും പോവും പിന്നെ തോട്ടണ്ട് അവിടെ വല്ല കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ പോ
തേനെ
കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ പോണ്ട്
ആ ത് ശെരി നല്ല മഴെ അതെ എങ്ങനെ പറ
ചോർന്നിട്ടില്ല ഇന്ന് മഴ
ഇല്ല ഇല്ല തോർന്നിട്ടില്ലാന്ന് പറഞ്ഞാ രാവിലെ എണീക്കുമ്പോ തന്നെ മഴ പിന്നെ ഉ ച്ചക്ക് ഉച്ചക്ക് ഒരു കൊറച്ചൊരു പിന്നെ ബ്രേക്ക്
ആ
പിന്നെ സ്കൂള് കുട്ടികള് സ്കൂള്ട്ട് വരുമ്പോ അപ്പൊ ഒരു മഴ
ആ ഒന്ന് അവര് ഒന്ന് കൂളാവട്ടെ വിചാരിച്ചിട്ട്
അതെ അതെ സ്കൂള്ട്ട് വരുമ്പോ നമുക്ക് എന്തായാലും അവരെ കുടിമന്നേം പോണം റോ ട്ട്മ്മേ വേവ്
ആ ബസ് അതുവരെ വരുള്ളുല്ലേ
അതെ അതെ മൂന്നരക്കവര് വരും
ആ ഇവിടെ ഇന്ന് പെയ്തിട്ടനല്ല ഇന്നലെ ഒന്ന് ചാറിപ്പോയി ഷെ പെയ്തിട്ടില്ല മൂടിയ കാലാവസ്
അയ്ശെരി ആ അത് ശെരി ആ ഏരിയ എങ്ങനെ നല്ല തണു പ്പ
ആ മഴ പെയ്ത് കഴിഞ്ഞാ പിന്നെ തണുപ്പന്നെ
പിന്നെ തണു തണുപ്പോട് തണുപ്പ്
തണുപ്പ് പിന്നെ പൊറത്ത്ക്ക് എറങ്ങാ മടിയാരിക്കും
ആ ആ ഈ മഴപെയ്തെല്ലാ ആകെ ഒരു പ്രശ്നതാണെ എനിക്ക് പൊതുവേ നേര ത്തെ എ
ആ അതെ അതെ ഉം രാവിലെ മദ് ക്ക് മക്കള് പോവുമ്പത്തേക്ക് എല്ലാം ആവണ്ടേ
നേരത്തെ പോണോ മദ്രസ്ക്ക്
ഇവിടെ ആറെ ഇരുപതാവുമ്പത്തേന് പോവും മക്കള്
ആറേ ഇരു
ആ.
ആ് അത് ശരിയാ അപ്പൊ ഇവിടെഇവിടെ ആറരക്ക് ആറരക്ക് അവിടെ എത്തണം.
ആ ഇവിടെ പ്ലസ് വ ആകെ രണ്ട മണിക്കൂറള്ള. ട്ടരാവുമ്പത്തന് മക്കള് പോരും.
ആ അപ്പൊ ഇതേ ഇവിടത്തെ പോലെ തന്നെ.
ആ പിന്നെ മ എട്ടരആകുമ്പത്തിനും കുറച്ച കുട്ടികൾ അതിന് മുന്നേ ഒരുപാട് ദി. ദൂരത്തക്ക് പോണ ഉസ്കൂൾക് പോണ കുട്ട്യേൾക്ക്. എട്ട് മണി തൊട്ടേ ഏഴ തൊട്ടേ തുടങ്ങൂ. പോവാന്.
എട്ട് മണി.
ഏഴ് മണി ഏഴര തൊട്ടേ പോകൻ തൊടങ്ങും.
ആ് അത് ശരി.
ആ ഒരുപാട് ദൂരല്ലേ ഉസ്കൂൾക്ക് പോകുന്ന മക്കളെ.
ആ ആ ആ
ആ അപ്പൊ ഇവിടെത്തന്നെ ഇപ്പൊ മദ്രാസില്. ശനീം ഞായറും ആറരതൊട്ടിട്ട് പത്ത് പത്ത്മണി പത്തര വരെ.
ആ അത് ശരി ഇവിടെ ശനിയായിറും പോലും ഇതേ ടൈമിങ് തന്നെ.
ആണല്ലേ.
വ്യത്യാസം വരൂല്ലേ ഞങ്ങള് പറയാറുണ്ട് മീറ്റിങൊക്കെ വരുമ്പോ. കാരണം ഇനി ഉസ്കൂള് ഇല്ലാത്ത ടയ് സമയത്തെങ്കിലും. കൂടുതലായിട്ടൊന്ന്ടുക്കാനേ. ആ അല്ലാതെവർക്കൊന്നും അറിയില്ലല്ലോ അറിയുന്നില്ല. എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോ പിന്നെ ഒന്നും അറിയുന്നില്ലലൊ ഈ.
ഇനി ആരല്ലേ ഈ മാസം ആയല്ലോ ഇനി പ. പത്ത് പയിനജ് ദിവസേ ഉള്ളു എക്സാമിന്.
എങ്ങനെ.
പത്ത് പതിന
ആ അതെ അതെ പതിനെട്ടാതീ ട്ട്യാ വരന്ന് തോന്നുന്നു. എക്സാമ എക്സാമ അവിടെ. ഉം മദ്രസൽ എത്രായിലാവര്.
ആ ഒര മോൻ പ്ലസ് വണ്. മോള് ടെന്തിൽ.
ആ ആ അത് ശരി അ ശെരി മദ്രാസ അവിടെ പ്ലസ് ടു വരെണ്ടോ.
ആഹ പ്ലസ് ടു വരെ ഉണ്ട്.
ആഹ അത് ശെരി ഓക്കെ ഓക്കെ അപ്പ അങ്ങനെയൊക്കെ. അത് വൈകുന്നേരം വിട്ടടുക്ക. അവിടെ ഉ അല്ല ഇവിടെ പിന്നെന്താ. പ്ലസ് ടു വരെ പ്ലസ് വൺ വരെ പിന്നെ ദെർസിൽ പഠിക്കണ കുട്ടികൾ ഇണ്ടാവില്ലേ.
ആഹ ആഹ.
അവനെയും കൂടെ പഠിപ്പിക്കണ്ട് ഞങ്ങള ഇവടുന്ന് എന്തായാലും. രാവിലെ ഇവര് ബൈക്കില് കൊണ്ടു പോവാറാ. പിന്നെ എട്ടരക്ക് എന്തായാലും. ക്കൊണ്ടാനും പോണം.
അത അഥവാ രാവിലെ എങ്ങട്ടേലും പോണെങ്കില് വേറെ ആര്. എെങ്കിലും ഏൽപ്പിക്കേണ്ട വരും വണ്ടി അല്ലാതെ നടന്നു പോകാൻ പറ്റില്ല അങ്ങനത്തെൊ ഒരു സാഹചര്യം ആ നടക്കാന് ഇണ്ടോ ചോയിിച്ചാ നടക്കൻുണ്ട്
ഉം ഇവിടെ അടുത്ത് തന്നെട്ടോ ഒരു എന്താ പറയാ
ത്ര ഉള്ളൂ മാ മാൊന്നും പോവാൻ പറ്റൂല്ല ആനശല്യം ഇള്ളത കൊണ്ടേ
ആഹ കുട്ടികൾക്ക് നടക്കാൻ ദൂരം ഉണ്ടാവും
ഇല്ല ഞങ്ങക്ക് ഇവിടന്ന് ഇപ്പോൊ അഞ്ചിന്റ ഞങ്ങ വെല്ലുവിള നടക്ക ഒരു അഞ്ച മിനിറ്റിന്റെ വഴിയേള്ളു
അതെ
ആഹ എടുത്താ ടൗണില എടുത്താണ് ഇപ്പൊ മക്കള് പത്ത് മിനിറ്റ് നടന്നാലും
അ
പേടിയണാന്ന് നേരത്ത് പറഞ്ഞേക്കാ ഞങ്ങള് ആരെലും ഒരാള് പോകലോ ഒപ്പം
ആ ഇവിടെൊക്കെ കാര്യമായിട്ട് നായി
ആ് ഇന്ന് രാവിലെ എവ ഇടെ പിന്നെ ടൗണ നിന്നങ്ങോട്ട് ആന വന്നിട്ട് പിന്നെ ഞങ്ങള ഈ റോഡിന തന്നെ
ആ
ആഹ ആനെ വന്ന പിന്നെ പിന്നെ പിന്നാലെ പള്ളിക്ക് സുബയ്ക്ക് വന്ന ആൾക്കാാര് അവിടെ ഉണ്ടായിനോ അവര് പിന്നാലെ വന്നേ പറഞ്ഞു ആന വരുന്നുണ്ട് ആന വരുന്നുണ്ട്ന്ന് പറഞ്ഞു അപ്പോൊ മക്കള് നല്ല കാലം രണ്ട മക്കളെ ഇറങ്ങീയിട്ടേ ഉള്ളുണ്ടായിന് മേലെ ഭഗത്തുന്ന്
ഉം
അവര ഓടി വീട്ട
ആ അത് വല്യൊരു പ്രശ്നണല്ലേ
ആ ഇപ്പ അത് ഭയങ്കര പ്രശ്നാ ആകെ ശല്യം
ഭയന്ന് ജീവിക്കണം
ഉം അത ഈ ഒരു സീസണന് മാത്രേ ചക്ക മാങ്ങ
ന എപ്പ വേണേലും മരണ
അപ്പൊ അവര് വിളിച്ച് പറഞ്ഞ് ആ അവര് വീട് ത പറഞ്ഞത് കൊണ്ട് ആ മക്കള് ഇന്ന് കഴിച്ചിലായി കാരണം എന്ത രണ്ട് സൈഡും ഒരു ക എ എന്താ പറയാ എസ്റ്റേറ്റ് ആണ്
പക്ഷെ ഞാൻ പറയുമ്പോ ഈ ആ നിങ്ങള് പൊതുവേ
ഉം
ഈ ആനങ്ങൾ പൊതുവേ നമ്മളെ മുമ്പിൽ വന്ന വിട്ട ഭയങ്കര പ്രശ്നണല്ലേ അല്ല ചെലറ്റ ഒന്നും കാണിക്കൂലല്ലോ
അതെനിക്കറിയില്ല പറയാൻ പറ്റൂല ഇവിടെ ഇപ്പ സംഭവിച്ച ത്തോളം ഏ കൊന്നിട്ടേ ഉ
ക്രൂരമാണ്
ഞമ്മള ഞമ്മളെ നാടന്നപ്പ അടുത്ത് പിന്നെപ്പ എല്ലാം തലേ ഇപ്പൊ വില വലിയർന്നാൾ വലിയുന്നാളന്റെ തലേന്ന് മോ ഒരു മോന് മുടി വെട്ടാൻ വേണ്ടി എറങ്ങ്യേതാ
ഓ
അ കൊന്ന്
ശ്
ആ ഒരു ആറര ഏഴ് മണി ആയ സമയത്ത് അതിന്റെ സമരവും കാര്യങ്ങളും സമരം അങ്ങനെ നടക്കും പിന്നെ അവര് വരും എന്തേലൊക്കെ ഒര് എന്തേലൊക്കെ ഏ ക്യാഷ് കൊടുക്കും അത് പിന്നെ അതോടെ നിക്കും
എന്താ ഇതിപ്പോ മറ്റേ ഫിലിമില് കാണ പുലി മുരികന്റെ ആ പിന്നിൽ കാണണ മലേം തന്നെ എന്താണ് കേട്ടിട്ടേ ഉള്ളു ഇങ്ങളൊക്കെ അത് അനുഭവിക്കും അനുഭവിക്കണല്ലേ ശ് ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുംല്ല ഇവിടെ
ആ അവിടെ അയിന് വേണ്ടി നായ് നായ് കളെ ശല്യം നല്ല ഉണ്ടല്ലോ
ആ നായ്ക്കള ശല്യണ്ട് അതന് പിന്നെ കൂടെ പോക ആനെടെത്ര ഡെഞ്ചർ ഡെഞ്ചറെന്ന്യാണ് പക്ഷെ നമുക്ക് ആന ക്ക്ന്ന് പറഞ്ഞ എ പ്പോ ഒരാൾ വന്ന ആട്ടി വിടാനങ്ങനൊന്നും പറ്റില്ലല്ലോ
ഇതിപ്പോ പിന്നാലണ്ട് കുറച്ച് ബാക്കിലായിട്ട് ഒരു ആരോരാള് വിളിച്ചു പറയുന്നത് മാത്രേ കേൾക്കുന്നുള്ളൂ വീട്ട്ക്ക്
ഉം എന്താ എങ്ങനെ എങ്ങനെ